ആ
എന്താ പരിപാടി
എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല നല്ല മഴയല്ലേ മഴ അങ്ങനെ കണ്ട് ആ ദിച്ചിരിക്ക
അതെ ഞാനിവിടെ ഇങ്ങനെ ഒരു സ്കൂളിലിങ്ങനെ പോയി സ്കൂളിലായിരുന്നു അപ്പൊ സ്കൂളിങ്ങനെ ഞാനിപ്പോ സ്കൂളിൽ കുറച്ച് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ അപ്പ ഇങ്ങനെ ഓർതയാ ചെറുപ്പ കാലം ഇങ്ങനെ ഓർമ്മ വരും സ്കൂള് കേറിപ്പോയപ്പോ നല്ല ഓർമ്മ കാരണം നമുക്കന്ന അറിയില്ലേ നമ്മളക്കെ ചെറുപ്പ കാലത്ത് നമ്മള് സ്കൂൾ പഠിച്ച ടൈം എത്രത്തോളം നമ്മള് ഒരു ആസ്വദിച്ച സമയം കൂടിയായിരുന്നു പ്രത്യേകിച്ച് മഴക്കാലക്കായല് സ്കൂളിന്റെഒരു രസം എന്ന് പറയ ഭയങ്കരസമാണ് അപ്പൊ ഞാനിങ്ങനെ അവിടുന്നിങ്ങനെറങ്ങിയപ്പോ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് നമ്മ പണ്ട് സ്കൂള് പോയത് ഇപ്പത്തെ സ്കൂളും കാര്യങ്ങ ആലോചിച്ചപ്പം ഭയങ്കര വ്യത്യാസമാണ് നമുക്കന്നെറിയാം ഇപ്പൊ കുട്ടികൾക്ക് സ്കൂള് വലിയ രസല്ല്യാ എല്ലാവർക്കും വലിയ ഫോണുണ്ട് അപ്പൊ അതിങ്ങനെ ഉപയോഗിക്കാം പിന്നെ പുറത്ത ആൾക്കാരുടെ ഇടപഴക എന്നുള്ളതൊക്കെ മാ മാറിയിട്ട് ആ ഒരു സമ്പ്രദായത്ത് നമ്മൾ മാറിന്ന് തോന്നണേ അപ്പൊ ഞാൻ മനസ്സിലാക്കണെ എന്താ വെച്ചാല് നമ്മള് പണ്ടേഅറിയാം നമ്മുക്കെല്ലാം രസമായി നമ്മെ കൂട്ടുകാരോട് കൂടെ ഇങ്ങനെ എല്ലാവരും ഒപ്പം നടന്നിട്ട് ട്ടോ അല്ലെങ്കി സൈക്കിളൊക്കെണ്ടകുമ്പോ സൈക്കിൾ കൊണ്ടൊക്കെ നമ്മള് സ്കൂള് പോവാ എന്നിട്ട എല്ലാരും ഒരുമിച്ച് തിരിച്ചുവരിക നമ്മളെന്നിട്ട് ചളി കളിച്ചിട്ടും വെള്ള തോട്ടിലും വെള്ളത്തിലും കുളത്തിലും ചാടിട്ട് വരും അതൊക്കെ ഒരു രസോല്ലെ അതൊക്ക ഇങ്ങനെ ആലോചിട്ട് ഇന്നിപ്പ നമുക്കറിയാം കുട്ടികളെല്ലാരും പെരി ഉത്തർക്കും പെരി രാവിലെ കറക്റ്റ് ഒരു സ്കൂളുടെ സമയം ആയാല് സ്കൂൾ വണ്ടി വരും അതിൽ കയറി പോകുക പിന്നെ വൈകുന്നേരയാല് സ്കൂൾ വണ്ടി തിരിച്ചറക്കലും വേറൊന്നും ഇതിന്റെ ഇടയിൽ സംഭ വിക്കണില്ലല്ലോ അത് അങ്ങനത്തെ ഒരു ഒക്ക് ഒരു കൃത്യമായ രീതിയില് ചിട്ടപ്പെടുത്തി ജീവിതായികാണുന്ന് ഇപ്പം പക്ഷേ അന്ന് നമുക്ക് രസമായിരുന്നു ചിലപ്പോ സ്കൂൾക്ക് നേരംപോയി അപ്പൊ ടീച്ചർ പുറത്ത് നിർത്തും ചിലപ്പ അടി കിട്ടും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്കൂളില് തല്ലും പിടി കാര്യങ്ങളൊക്കെ ക്കെ ക്ലാസ്സിൽ അങ്ങട്ടും ഇങ്ങട്ടും തല്ലും കാര്യങ്ങളും അതൊക്കെ ഒരു രസം ഇന്നപ്പം പറഞ്ഞ പോലെ എന്താ ഒന്നും ഇല്ല കുട്ടികള് എല്ലാവരും എല്ലാവരും വലിയ രീതിയില് അവരെടെ പഠനത്തി ത്തിലാലും അല്ലെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മറ്റരോട് സംസാരിക്കുക ഒന്നുമില്ല കാരണം ആൾക്കാരോടുള്ള സംസാര ഇത് എന്നോട് ചോദിക്കും കുട്ടികൾക്കുള്ള ഒരു അതിനോട് ഒരു താല്പര്യമില്ല കാരണം പറഞ്ഞ പോലെ ഈ മൊബൈൽ എന്നുള്ള സാദനം പരമാവധി ആൾക്കാർക്ക് ഇതിനോട് താല്പര്യം ചെയ്ത് അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണം അ അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു സ്കൂളോന്നും രസല്ല്യ കാരണം ഇപ്പ നമുക്ക്ന്നെ നോക്കിയ തന്നെ അറിയാം അധ്യാപകന്മാരോടുള്ള സമീപനത്തില് അടക്കം വലിയ രീതിയിലുള്ള മാറ്റം അധ്യാപകന്മാരോടും സംസാരിക്കുമ്പോ തന്നെ എന്തൊക്കെ രീതിയിൽ സംസാരിക്കുന്ന വലിയതി തർക്ക ക്കുക അധ്യാപകന്മാരെ അടിക്കുക പിന്നെ വലിയ അക്രമ സംഭങ്ങളൊക്കെ ഇപ്പ ഇന്നത്തെ കാലത്ത് സംഭവിക്കണം നമക്കന്നെ അറിയാ പല സ്കൂളുകളില് ലഹരി പോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഇന്നിപ്പോ അക്രമ സ്വഭാവത്തിലേക്ക് സ്കൂൾ ജീവിതം മാറിന്ന് തോന്നുന്നില്ല അപ്പോ അത്രത്തോളം വലിയ രീതിയിൽ നമ്മളെ സ്വാധീനിച്ച ഒരു ഘടകം കൂടിയാണ് ഈ സ്കൂൾ അപ്പോ അതിനെ പറ്റിന്നിള്ളത് നമ്മള് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും ഒരുപാട് ഓർമ്മകൾ അയവിറക്കാൻ പറ്റും രു വിഷയം കൂടിയാണ് ഞാൻ മനസിലാക്കുന്ന ഇത്തരം ഇ സ്കൂൾ എന്നതാണ് അപ്പൊ നിങ്ങളുടെ സ്കൂൾ ജീവിതംക്കെ എങ്ങനെയായിരുന്നു ഇത്തരത്തിൽ എല്ലാ ആസ്വദിച്ച ജീവിതം കൂടിയായിരുന്നോ
തീർച്ചയായിട്ടും എനിക്കിപ്പോ നിങ്ങള് സ്കൂൾ ജീവിതം പറഞ്ഞപ്പോഴെ എൻറെ പഴയ ഓർമ്മകളും പഴയ കാലഘട്ടം അപ്പ ഇങ്ങനെ പെട്ടന്ന് മനസിങ്ങനെ മിന്നി തിളങ്ങുക കാരണം ഞാന് വീടന്ന് ഇറങ്ങിയാല് സ്കൂളിന്റെ മുമ്പിലൂടെയാ ദിവസേന ജോലിക്കാണെങ്കിലും എന്ത് എന്ത് ആവശ്യത്തിനാണെങ്കിലും സ്കൂൾ നമ്മുടെ തൊട്ടടുത്താ സ്കൂൾ വരുന്നത് എന്തൊരു ആവശ്യത്തിന് വേണ്ടിട്ട് നമ്മള് സ്കൂള് മുന്നികൂടിയ നമ്മള് പോവുക അപ്പൊ സ്കൂളത്തെ ഓരോരോ പരിപാടികളാണെങ്കിലും സ്കൂളത്തെ എന്ത് നമ്മള് എന്തൊരു കലാ പരിപാടി ആയിക്കോട്ടെ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള പരിപാടിയായിക്കോട്ടെ എല്ലാത്തിനും നമ്മ പങ്കെടുക്കാറുണ്ട് നമ്മള് പരമാവധി ഇപ്പോഴും നമുക്കതിനു പ്രത്യേക ഒരു ഒരിത പിന്നെ ഇപ്പൊ കലാ എന്താ കലാപരിപാടികളോ അല്ലെങ്കിൽ വല്ല കായികമായിട്ടുള്ള പരിപാടിക ഏതെങ്കിലും എന്താ നമ്മ ജോലിയും കൂടി ഒഴിവാക്കിട്ട് നമ്മളതിനൊക്കെ പങ്കെടുത്തിട്ട് കാണാനാണ് എങ്കിൽ പോലും നമ്മുക്ക് അതൊരു പ്രത്യേക രസാണ് നമ്മുക്ക് ഞാനൊക്കെ ഇപ്പ ആലോചി നമ്മളാ പഴമ ആ പഴയ കാലം ഒന്നൂടി തിരിച്ചു വന്നിണ്ടെങ്കി എത്രത്തോളം സന്തോഷമായി രുന്നെനേ നമുക്ക്ന്ന് വിചാരിക്കണ് നമ്മളാ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പഠനത്തോടോ അല്ലെങ്കില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര വെറുപ്പായിരുന്നു ഒന്ന് പെട്ടെന്ന് ഒന്ന് സ്കൂളില്ലാത്ത ദിവസം പറയുമ്പോ ഭയങ്കര ആഘോഷായിരുന്നു അന്നൊക്കെ ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും വര എന്നക്കെ പറയുമ്പോൾ ഭയങ്കര ആഘോഷക്കായിട്ടായിരുന്നു ക്ഷെ ഇന്നൊക്കെ നമുക്ക് ആലോയ്ച്ചോക്കുമ്പോഎനിക്കൊക്കെ ഭയങ്കര മിസ്സിങ് ഭയങ്കര ഒരു ടെൻഷൻ പോലെ കാരണം നമുക്കതൊക്കെ മിസ്സ് ആയല്ലോ അതൊക്കെ ഭയങ്കരായിട്ട് നമ്മള് വല്ലാതെ വേദനി പ്പിക്കണ പോത്തൊരു ഫീല് എന്നാ ഇപ്പത്തെ കാലഘട്ടം എന്താന്ന് വെച്ചാല് ഇപ്പത്തെ കാലഘട്ടത്തില് സ്കൂൾ ജീവിതംന്ന് പറയണതൊക്കൊരു പിന്നെ ലഹരിടെയും ലഹരിക്ക് പിന്നാലെയും പോയിക്കൊണ്ട ഒരുപാട് സ ഒരു ഒരു കുറച്ച് ആളുകാണെങ്കിൽ പോലും അവര് ലഹരിടെ പിന്നാലെയാണെങ്കിലും അതുപോലെ മറ്റുള്ള കായിക വിനോദ വിനോദങ്ങളിലൊന്നും ഏർപ്പെടാതെ ഫുള്ള് എല്ലാവരും ഈ മൊബൈൽ ഫോണിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പമ്മള് കടന്ന് പോയി കൊണ്ടിരിക്കുന്നത് ആദ്യൊക്കെ നമുക്ക് നേരെ തിരിച്ചായിരുന്നു ഹ് പിന്നെ നമ്മള് ഹ് സ്കൂള് കഴിഞ്ഞ് വന്ന് ബെല്ലടിച്ച് കഴിഞ്ഞ നമ്മളോടുകായിരുന്നു വീട്ടിലേക്ക് എത്രയും പെട്ട പ്പൊ നമുക്ക് വീട്ടിക്കെത്താം വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കന്നുള്ള ഒരു അല്ലെങ്കിൽ ചെലപ്പോ എൽ ല്ലാ നാട്ടുകളിലൊന്നും ഗ്രൗണ്ടോ അല്ലെങ്കില് അത് കളിക്കാള്ള സൗകര്യം ഒന്നുണ്ടാവില്ല അപ്പോ ഈ പാടം ഉഴുത് ട്ട പാടങ്ങളൊക്കെണ്ടാവും അവിടെ പോയി കളിക്ക അല്ലെങ്കില് ഒഴിഞ്ഞ റോ പിന്നെ കൂടുതൽ വണ്ടികളൊന്നും വര രാത്ത റോഡുകളില് കളിക്ക അതൊക്കെ ഭയങ്കരായിട്ടുള്ള ഒരു ആസ്വാദനം തന്നേയിരുന്നു അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അതുപോലെത്തന്നെ നമ്മള് പിന്നെ ആ കറക്റ്റ് സമയത്ത് അറങ്ങ ഒരു ഇ ഇരു ട്ടാണോട് കൂടി തന്നെ ഇരുട്ടായാലും ചെലപ്പോ ഇത് മിക്കവാറും ദിവസങ്ങളിൽ നിന്നൊക്കൊരു വീട്ടിൽന്നൊരടി കിട്ടുകന്നുള്ളതക്കെ ണ്ടല്ലോ അതൊക്കെപ്പൊ നമുക്ക് ആലോചിക്കുമ്പോ ഭയങ്കര ഒരരു മനസിനൊക്കെ ഭയങ്കരൊരു സൻ ന്തോഷോം അതിലേറെ നമുക്ക് സങ്കടോം വരാണ് അങ്ങനെക്കെ അങ്ങനൊക്കെത്തന്നെല്ലെ ഇപ്പത്തെ കാലഘട്ടൊക്കെ ജീവിച്ചു പോണെ ത് നമ്മളെ ഇപ്പത്തെ സാഹചര്യക്കെ അങ്ങൻ തന്നെല്ലേ
അത് പറഞ്ഞപ്പളാണ് അത് സരിയ നമുക്കറിയാം നമ്മള് രാവിലെ സ്കൂൾ മദ ആദ്യം പെരീന്ന് പറഞ്ഞയക്കാത്ത നമ്മുടെ മാതാപിതാക്കള് ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം ഓൽക്ക് വല്ല്യ രീതി അടിച്ചു നീപ്പിച്ച് പറഞ്ഞയക്കും പിന്നെ സ്ക്കൂ ളു പോയിലിട്ട് വെല്യേ തെണ്ണിപ്പ് കാരണ കച്ചറേയ്കാരം പിന്നെ സ്കൂന്ന് കൊറേ അടിട്ടും പലപ്പോയു. നമ്മക്ക് അനുഭവിച്ച ചമ്മക്കന്നറിയാം നമ്മള് ചെറുപ്പത്തിലക്കെ ഒരുപാട് കച്ചറ കളിച്ചിട്ട് നമ്മള അധ്യാകന്മാരെ നമക്ക് ഇപ്പം സ്കൂളന്ന് പുറത്താക്കി ക്കെണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടേ രക്ഷിതാക്കളെ കൊണ്ടരാവസ്ഥയാ അങനെ പലപ്പോയും പല രീതിയില് ഒരുപാട് അവക്കെ ഒരുപാട് രസമുള്ള ഒരുപാട് തർക്കങ്ങളൊക്കെ ണ്ടാവന്നുള്ളോരു സ്ഥലം കൂടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന പീന്നെ മ്മടെ അത്തരം ആ ഒരു സ്ഥലം ആയിക്ക്ണ് തോന്ന്ണ് പക്ഷെ ന്നിപ്പോ അത്ര രീതിയിലൊന്നും കാര്യങ്ങളില്ല ന്ന പ്പെല്ലാ രും അല്ലാരും അവന്റേതായിക്കാണ്ട് തിരക്കിലൂടെപ്പ സ്കൂൾക്ക് പോണത് പലർക്കും ഇത്തരം സ്കൂള് പോകാന്നുള്ളത് വലിയ ബുദ്ദേ പ മടിയായി കാരണം അല്ലാർക്കും ഇത്രം സ്കൂളിൽ പോയിട്ടെത്ത അവിടെ പോയിട്ടെത്ത വെറുതെ സമയം കളയാ പലരും സ്കൂളോയി ഒറങ്ങ അങ്ങനെ രാത്രി ഒക്കെ പോയാലും പിന്നെ സ്കൂൾ പോയിട്ട് ഉറങ്ങ പോരാ ഇതിനൊക്കെ ഒരു മാറ്റം വേണം പിന്നെ മനസ്സിലാക്ക്ന്നെ സ്കൂളുകള് ങ്ങള് പറഞ്ഞ പോലെ ഒരിക്കലും പഠനത്തിന് സ ഒരു ആ പേജ് മാത്രണം പല കുട്ടികൾക്കു അറിയ പലർക്കും കലാപരമാർക്കൊ ഒരുപാട് മേഖലയില് വ്യക്തി പഠന സ്കൂള് തരാം പ്പൊന്റൊരു സുഹൃത്ത്കളും പലരും വലിയ ഈ പാട്ട്കാര് കയിക്കണം ഓലൊക്കെ സ്കൂളിന്നെ വര് അധ്യാപന്മാർ ഇങ്ങനെ ഓൽക്കൊരുപാട് പ്രോത്സഹം നൽകി ഒരുപാട് പാട്ട് വേദികളൊക്കെണ്ടും അതിൽ പങ്കെടുത്ത് അങ്ങ ഇതിനൊരുപാട് വലിയ വലിയ നിലയിലെത്തിയ ഒരുപാട് ൻ്റെ സുഹത്തുക്കളുണ്ട് പിന്നെ മറ്റൊരു നമുക്കറിയാം കായികയിനങ്ങളക്കെ ക്ക് ഞാനിന്ന് ഒരുപാട് രീതി കുട്ടി സ്കൂളിന്നൊക്കെ മുക്ക് ടീ കളികളൊക്കെ ഉണ്ടാവും മാച്ചുകളൊക്കെ വേറെ സ്കൂളില് ഏറ്റ് ഒരുപാട് മാച്ചുകളൊക്കെ അത്രം മാ ച്ചകളിൽ കളിക്കാൻ പോയിട്ടും അതിലൊക്കെ കളിച്ച് കളിച്ച് ഇപ്പ ഒരു മനസ്സിലാക്കുന്നത് സ്കൂളന്നെ സ്വാം ഇപ്പ ഞാന് ഇപ്പൊന്ന് ഒരുപാട് രീതിയില് നാട്ടില് നടക്കുന്നാലും മ റ്റുള്ള ടൂർണമെന്റുകളൊ കളിക്കാൻ പോയിട്ടും മുക്കൊരുപാട് അതിലൊക്കെ ഒരുപാട് ത വല്ല്യാ രീതിയിലൊക്കെ ഒരു ഒ ല്ലത് ഉന്നമനം അല്ലെങ്കില് ഒരു വളർച്ചണ്ടാക്കുന്നതിലൊക്കെ സ്കൂളിന് വലിയ രീതിയില് പങ്കുണ്ടെന്ന് പറയാണം അത് അത്രത്തോളം ഒരിക്കലും പഠനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ സ്കൂളിനെ കാണരു കണ്ടിട്ടില്ല കാരണം എല്ലാ മേഖലയിലും നമ്മളെ താല്പര്യം പലർക്കും പല താല്പര്യക്കാരം പലർക്കും പഠിക്കാൻ താല്പര്യലണ്ടാ ചെലർക്ക് വേറെന്തങ്കിലും ചിന്തകള ഇപ്പ പേ ചെലോർക്ക് ബിസിനസ്സ് താല്പര്യങ്ങള് അപ്പൊ അത് വളർത്താനുള്ള ഒരു മേഖല കൂടിയാണ് സ്കൂളി പക്ഷെ അതിന് കൃത്യമായ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ യൂസി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുണ്ടകും അതിന്റെ ഏ റിസൾട്ട്ന്നില്ല പിന്നെ ഞാൻ മനസിലാക്കുന്നത് ഇന്ന് പ്പൊ ഞാൻ ഏറ്റവുംസങ്കടച്ച ഇന്ന്പ്പോ നമ്മള സ്കൂള് നോക്കിയ എന്ത് മാ ന്നീ ലഹരികളാണ് അതൊക്കെ സംഭവം വല്ല്യ രീതിയില് ചെറിയ കുട്ടികൾ ക്ലാസ് മുതലേ ഇത്തരം ലഹരികളിങ്ങനെ വ്യാപിക്കാണ് കു ചെറിയ ചുട്ടി കുട്ടികളടുത്ത് ലഹരി കൊടുത്തിനിട്ടാവും അവര് ഈ മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ആ രീതിയിൽ വലിയ വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരുപാട് സർക്കാർ സർക്കാർ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ മുന്നിട്ട് വരണം എന്നുള്ളത് റിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്
തീർച്ചയായിട്ടും ഇപ്പോത്തെ സ്കൂളുകൾ എന്ന് പറയണുന്നത് ലഹരിയുടെ ഒരു കോട്ടയ പറയില്ലെ ലഹരിയുടെ ഒരു ഉറവിട ന്നൊക്കെ കുറേ ആയിലെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ ലഹരി ഉപയോഗിക്ക എന്നവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയ തന്നെ ഈ സ്കൂള് കേന്ദ്രീകരിച്ചും മറ്റുള്ളത് കൂടുതലായിട്ട് വില്പ്പന നടക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് മാറ്റാണിത് സ്കൂൾ പരിസരങ്ങളിലും സ്കൂളിന്റെ പിന്നെ അതായത് അങ്ങനത്തെ ഒരു ഏരിയ തന്നെ അവരാക്കി തീർക്കയാണ് അതായത് എല്ലാവും സ്കൂളിന്റെ ബാക്കിലും ഉണ്ടാകും ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളും അത് ഉപയോഗിക്കാ ആയിട്ടുള്ള ആൾക്കാരത് എത്തിച്ചൊടുക്ക ള്ള ആൾക്കാരും അതിനുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് നമക്ക് എന്താ പറ അതുപോലെ തന്നെ നമുക്കൊരു ഇതാ വെച്ചാൽ പണ്ടുള്ള കാലഘട്ടത്തിലൊക്കെ നമുക്ക് അങ്ങനെ ആലോചിച്ച് നോക്കാണ് സൗഹൃദത്തിനൊക്കെ ഭയങ്കര വില കൊട്ത്തിന്നതാണ് സ്കൂൾ ജീവിതത്തിലൊക്കെ നമ്മള് ഫ്രണ്ട്ഷിപ്പ് പറയന്നത് ഒരു വിഷ സ സത്യത്തിലുള്ള ഫ്രണ്ട്ഷിപ്പയിരുന്നു ഇപ്പോളോക്കെ ഫേക്ക്ന്ന് പറയാം അതായത് പറ്റിക്കുന്ന രീതിയിൽ നമ്മ ഒരു ഫോണില് അല്ലെങ്കിൽ ഓര് നമ്മള് താൽക്കാലികത്തില ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഇതിലൊക്കെ മാറിക്കൊണ്ടിരിക്കുയാണ് ആദ്യക്കെ പറ സാ എന്താ ഇതിനൊക്കെ പറുമ്പോ നമ്മള് ഭക്ഷണം കഴിക്കുകണെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹര ണം പറയാം പ്പോ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടാകാറുണ്ട് പിന്നെ സ്കൂളക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പൊ അവിടുന്ന് എല്ലാരും പരസ്പര അതിനുള്ള കറികളും മറ്റും പരസ്പരം എല്ലാ ഒരു ഒരു ഒരു പത്ത് പതിനഞ്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കൂട്ട ഒരു വട്ട ത്തിരുന്നിട്ട് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും ഒരാൾ ഒരാളത്തില്ലെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ട് കൊടുക്ക ഒരാൾ പപ്പടാണെങ്കിൽ ഒരാൾ അച്ചാറ് ഒരാത്ത് ഉപ്പേരിയ ഒരാ അങ്ങനെ എല്ലാവരും അങ്ങോ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കും എന്നാ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നേരെ തിരിച്ചയക്കണം നമ്മള് എന്താ ഫുഡ് കൊണ്ട നമ്മള് ഒരു മൂലയിലേക്ക് മാത്രം ഒതുങ്ങിട്ട് അവര് ഭക്ഷണം കഴിക്ക അവര് എണീറ്റ് പോവാ അതില് അതില് അ പ്പുറം ഒരു അങ്ങനത്തെ അത് അത് അത്രത്തോളം നമ്മള് ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പൊ ഈ എന്താ എന്താ സ്കൂൾ വിട്ട കഴിഞ്ഞാല് വീട്ടക്ക് എത്താനൊക്കെ ഒരുപാട് താമസിക്ക അവര് ലഹരിയുടെയും മദ്യത്തിന്റെയും ഇപ്പൊ നമ്മളക്ക് റിപ്പോർട്ടിലൊക്കെ വരുന്നത് സ്കൂൾ പരിസരത്ത്നിന്ന് പിടിച്ചു സ്കൂൾ കുട്ടികളോടെ പിടിച്ചു കണ്ട് അവരുടെ പേരും അഡ്രസ് ഒന്നും പുറത്താക്കാ പുറത്തറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനത്തെ കാരണം പതിനെട്ട് വയസ്സാവാത്തവരുകൊണ്ട് അവരുടെ പേരോ അഡ്‌റസോ ഒന്നും പുറത്ത് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം അങ്ങനത്തെ അത്രത്തോളം അതമ്പതിച്ചുകൊണ്ടിരിക്കുവയാണ് ഇപ്പത്തേ ലോകംന്ന്റയണുന്നത് പണ്ടത്തെ കാലത്ത് നമ്മൾ അപേക്ഷിച്ച് നോക്ക എന്നുണ്ടെങ്കില് ഇപ്പോഴൊക്കെ എന്താ പറയാ വെറും ആ മയക്കുമരുന്നിന്റെ പിന്നാലെ പോന്ന് പറയില്ല ഇപ്പൊ ഈ എന്താ ഗവൺമെൻ്റ് കൊണ്ടന്നാ പദ്ധതി തൂഫൻക്കെ അതക്കെ നല്ല വിജയം വിജയിപ്പിക്കുകയാണ്ടെങ്കിൽ അത് ജന നങ്ങൾക്കും അത് കേരളത്തിന്റെ ഒരു ഭാവിക്ക് തന്നെ നല്ലൊരു മുന്നേറ്റമാവു എന്നാണ് എന്നെ ഇതിനെ കുറിച്ചുള്ള കൂടുതലായിട്ട് എനിക്ക് പ റയാനുള്ളത്
അതെ അതെ നമുക്ക് ഒരുപാട് സംസാരിക്കാനുള്ള വിഷയ ആണല്ലോ അപ്പൊനമുക്ക് സമയം കിട്ടുമ്പോ കൂടുതലായിട്ട് നമുക്ക് വിശയത്ത് സംസാരിക്കാം
ഇതിനെ നമുക്കന്നെ ഫോണിലൂടെ മാത്രം പറഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇതോ ക്കെ നമ്മള് ഒരുപാട് ചർച്ച ചെയ്യണ്ട കാര്യങ്ങളാണ് ന കൂടുതലട്ട് നമക്ക് പിന്നീട് സംസാരിക്കാം നേരിട്ട് സംസാരിക്കാം ഓക്കെ
ആ അതെ ന്നഅവസാനിപ്പിക്ക ശരി ശരി ശരി